ആഹ് വേറെന്താർത്താനം
ഒക്കെ നല്ല വർത്താനം ഉം
ആഹ് പിന്നെന്താ പ്പന്താ എന്തേയും വർക്ക് എന്തെങ്കിലും നോ ക്കുണ്ടോ വേറെ വീട്ടില് എന്തെങ്കിലും വർക്ക് ചെയ്യണുണ്ടോ
ചെയ്യണംന്നൊക്കെ ആഗ്രഹംണ്ട് അയമ്മക്ക് ഒരുങ്ങീട്ടില്ലാന്നോള്ളൂ
ആഹ് ടൈലറിങ് അങ്ങനെ എന്തെങ്കിലുഒക്കെ
ടൈലറിങ്ങക്കെ ഞാൻ ചെയ്യും
ചെയേലേ വേറെ എന്താ ഫുള് സ്റ്റിച്ച് ചെയ്യോ കട്ടിങ്ങൊക്കെണ്ടോ
ആ അങ്ങനെയ്ക്കാന് എനിക്ക് ഒരാള് വന്നാ അയാളാ അളവെടുത്ത തയ്ക്കാൻ ഇക്ക് അറിയില്ല ഓല് എന്തെങ്കിലും ഡ്രസ്സ് അളവിൾ തന്നാ ഞാൻ അടിച്ചടുക്കും
ആഹ് മെഷർമെന്റ്ല്ലേ ഉം ഉം അപ്പോ ഏത് ചു ചുരിദാരൊക്കെ അടിക്കോ
ഓഹ്
ഉം അപ്പൊ അതാണ് പഠിച്ചാൽ പോരെ എങ്ങനെയെന്നുള്ളത്
ചുരിദാറ് മാക്സി ഇതൊക്കെ അടിക്കും
അടിക്കൂലേ കുട്ടികൾതൊക്കെ അടിക്കൂലേ ഉം അയിന് അത് ആ ഡ്രസ്സ മട്ട അളവെടുക്കണേ അത് എങ്ങനെ വച്ചാല് വലിയ ഇതൊന്നും മാറ്റം ഒന്നും ഉണ്ടാവില്ലേ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയല്ലോ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ എങ്ങനെ എടുക്കേണ്ടിന്നൊക്കെ ഉം
പക്ഷെ അങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിട്ടില്ല ചെയ്താ ചെലപ്പം ശരിയാവാ മതിയായിരിക്കും ക്കൊ
ശരിയാവും ആ അത് ഞമ്മൾ ഇതേപോലെ ഞമ്മളെ അളവ് സ്വന്ത ആക്കി എടുത്താണ്ടൊന്ന് അടിച്ചൊ ഇളച്ചൊക്കെല്ലേ അങ്ങനെയൊക്കെ എടുത്തണ്ട ഒന്ന് അടിച്ചോക്കിയാ തന്നെ ശരി എന്നിട്ട് പിന്നെ വേറെ പുറത്തത്തെ ആൾത് ചെയ്താൽ മതി ആദ്യം തന്നെ പുറത്തത്തെ ആൾക്കാർത് ചെയ്യണ്ട
ആഹ് അങ്ങനെ ആണ്
ആഹ് അങ്ങനൊക്കെ ആവുമ്പോ നമുക്കെയ് എന്താവും ഉം അങ്ങനെ തന്നെല്ലേ പഠിക്ക അപ്പ സ്വന്തമായിട്ട ഇപ്പൊ അടിക്കണണ്ടെങ്കി ഇപ്പൊ അളവെടുക്കാനും ബുദ്ധിമുട്ടൊന്നുല്ല
ഇല്ലല്ല ശ്രമിക്കാഞ്ഞിട്ടേ ഉള്ളൂ ഇന്റെ പ്രശ്നാണേ വേറത്തൊല്ല
നോക്കിയാലേ പൊക്കണ്ടാവും നമുക്ക് എങ്ങനെയാന്ന് ജസ്റ്റ് നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവു ഇപ്പൊ ഇങ്ങളാ ണാണ കൊണ്ട്
അതന്നെ- ഇനി ഷർട്ട് ഒന്ന് നോക്കണം ഷർട്ട് ഒന്നും അടിക്കാറിയില്ലിട്ടോ ഷർ ത് ആൺകുട്ടികളെ പാൻ്റ്
കുറച്ച് റിസ്ക് നമ്മൾ ലേഡീസിന്റെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ആഹ് ഷർട്ട് പിന്നെയും കൂടെ ഒന്നും കൂടെ നമ്മളെ
അതാാണ് ഞാൻ ആ യൂട്യൂബ് കൊറ നോക്കി ഇക്ക് ഒന്നും മനസ്സിലാ ഈ ഷർട്ടിന്റെ ഒക്കെ പല പല അളവ് വെച്ചിട്ടാണ്-
ആഹ് അത് അങ്ങനെക്കാരണം പിന്നെ നമക്ക് അത്ര അങ്ങട്ട് ഇതാവൂല നേരെമറിച്ച് നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ നമുക്ക് പെ പെട്ടെന്ന് മനസ്സിലാകും അതാവും- പാൻ്റൊക്കെ പാൻ്റ് അടിക്കാനും ഇങ്ങനെ ഓപ്പണ്ല്ല ചുരിദാറൊക്കെ അടിക്കൂല്ലേ? ഓപ്പൺ ഉള്ളതൊക്കെ ആഹ് പോയിനോ പഠിക്കാന്?
ഇല്ലല്ല മക്കൾ ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കാണ്ട്
ആഹ് അങ്ങനെ എടുത്തല്ലേ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ക്ലാസ്സിന് പോയാല് ഇതിലേറെ ഒന്നും കൂടെ
ആഹ് മെച്ചപെടുത്താ
ആ ഇൻട്രസ്റ്റിംഗ് ആണോ അടിക്കാന്?
ഹാ മിഷീന് മേ ഇരുന്ന് കിട്ടാൻ പണിയാണ് എല്ലാരും പറയും ഇരുന്ന ഫുള്ള് ക്ഴ തീർത്തിട്ടേ എണീ ക്കുള്ളൂ പക്ഷെ ഇരുന്നായി കിട്ടണം സാധാരണ നോർമൽ-
നോർമൽ ഇത് വെച്ച്ണോ മറ്റേ മോട്ടറൊന്നും ഇല്ലല്ലോ? ഉം. എനക്ക് എന്താണോ എനിക്ക് താല്പര്യം എനിക്ക് മിഷീനമക്ക് വല താല്പര്യം ഇല്ല അടിക്കാൻ
ഇല്ലാല്ലേ
അങ്ങനെ നമ്മള് ഷേപ്പിങ് അത്രൊക്കെ അറിയുള്ളൂ. ഞാനും പഠിച്ചിട്ടൊന്നുല്ല ആഹ് അത്രയൊള്ളൂ പക്ഷെ മിഷീനി ന്റെ മിഷീൻ എപ്പളും കേടാ പുതിയ മിഷിനാണ് ഞാനത് ഇന്ക് ആദ്യം വാങ്ങിയപ്പോ ഞാനത് ഇൻക്കിങ്ങനെ പ്രഗ്നൻറ് ആയിട്ടോ ഞാന് അപ്പൊ ഞാൻ മെഷീന് യൂസ് ചെയ്യാതായി അപ്പോ പ്പോ പിന്നെ മെഷീൻമേക്കുള്ള ഒരു ടച്ചിങ്ങ് പോയല്ലോ അപ്പോ പിന്നെ ന്തായി മെഷീൻ ഇങ്ങനെ പുതിയ മെഷീൻ വാങ്ങിയതല്ലേ മെഷീൻ ഇങ്ങനെ ഇതാവല്ലോ ടൈറ്റ് റ്റാവലോടത്തി പിന്നെ എപ്പോ അടിച്ചാലും മെഷീൻ ടൈറ്റാ-
ത്താണ്
ആഹ് ഞമ്മളെ ഇപ്പൊ പ്പടിച്ചാലും മെഷീൻ കഷ്ട്ട നൂല് പൊട്ടാ മെഷീൻ ടൈ വാ പിന്നെ കുട്ട്യാളും കുറെ ന്തൊക്കെയൊങ്ങനെ കാട്ടി ഞാൻ നേരാക്കി കൊടുന്നാലും വീണ്ടും അതന്നെ സ്ഥിതി
അതെല്ലേ അമ്മളെ അമ്മളടിച്ചിട്ടില്ലെങ്കി ല് എടക്കെടക്ക് ക്കൊന്ന് ചവിട്ടി നോക്കിയ മതി ന്നാലെ ഒന്ന് ലൂസ് ആയിക്കോളു
ചവി
പിന്നെ വേഗം നൂല് കുടുങ്ങിയാലൊക്കെ മെഷീൻ ടൈറ്റായിക്കും-
ആഹ് നൂല് പെട്ടെന്ന് പൊട്ടും അതെന്താ സംഭവം?
നൂലില്ലേ സൂചിന്റെ പ്രശ്നയിരിക്കുംന്ന
നമ്മളടിക്കണ ടൈമില് നൂലണ് പൊട്ടണാണാ
സൂചിന്റെ പ്രശ്നാവാം സൂചി ഇങ്ങള് എത്ര രൂപന്റെ ഇത്തവാദല്ലേ
സൂചിയൊക്കെ ഞാന് ഇപ്പൊ എത്രയിന്റെന്നൊന്നും ഇപ്പൊ ഇൻക്കറീല ഞാനങ്ങനെ ഇടീപ്പിച്ചതാ ഞാൻ പറഞ് ഇന്ക് മെഷീൻമക്ക് വല്യ ടെച്ചില്ല- ഞാനിപ്പങ്ങനെ യൂസെയ്യാത്തോണ്ടേ പിന്നെ ഉം ഉം പിന്നെന്താ ഞാൻ നേരാക്കി കൊടുന്നാലും പിന്നിം തന്നെ അതിങ്ങനെ പൊട്ടിണണ്ടോണ്ട് ഇൻക്കൊരു ഞമ്മക്കൊരു സുഖണ്ടെങ്കിലല്ലേ ഞമ്മളയിമക്ക് പിന്നിം ശ്രദ്ധിക്കുള്ളൂ. അത് ഇല്ലാത്തോണ്ട് പിന്നെ ഇങ്ങനെ മെഷീനിൻ്റെ കംപ്ലയിന്റാണോ അതും ഇൻക്കറീല
ഇപ്പൊ ഇന്റെ വീട്ടിലിണ്ടായിരുന്നു മെഷീനെ
ഉം
അങ്ങട്ട് ഉപയോഗിക്കാഞ്ഞിട്ട് ടൈറ്റായി അവിടെണ്ടത് നമ്മള് ചവിട്ടാഞ്ഞിട്ട്ള്ള പ്രശ്നാണ്.
അതെന്നേണ് ചവിട്ട
പിന്നെ ഞാൻ എപ്പോയെങ്കിലും പോകുമ്പോ ചവിട്ടല്ലേ ചെയ്യുള്ളൂ. ന്നട്ടയിമെ ഇരിക്കാൻ ഇന്ക് ഇഷ്ടല്ല-
ആഹ് അതന്നെപ്പോ ന്റെ പ്രശ്നം അത് നമ്മക്ക് സുഖം ആയിമെക്കിരിയ്ക്കാൻ തോന്ന ണില്ല ഞാൻ പിന്നീ
പിന്നെ എടക്കെടക്ക് ഇങ്ങനെ എണ്ണ കൊടുക്കണം അയിന് ഓയിൽ ണ്ടല്ലോ?
ആഹ് ഓയിലൊക്കെ ഞാൻ എടക്കൊക്കെകൊടുക്കലിണ്ട്. ന്നാലും ആയിമ്മക്കണ് പോരാ അപ്പൊതിനത് കേടരാ.
അതേല്ലേ
ഉം
പിന്നമ്മള് കുട്ട്യാളൊക്കെങ്ങനെ ചവിട്ടണതൊക്കെ ശ്രദ്ധിച്ചാ മതി.
ആഹ് കുട്ട്യാള് പോയി കേടെരുത്തിയെതാണ് ആഹ് കുട്ട്യാള് പോയാണ്ട് ചവിട്ടിട്ട് ഇതാക്കി ട്ടിപ്പോ തന്നെ കേടു വന്നത്. അങ്ങനെ കേടാന്നതന്നേണ് പിന്നെപ്പൊത് നമ്മള് യൂസ് സിങ്ങുല്ലല്ലോ അപ്പൊ പിന്നെ യൂസ് ചെയ്യുമ്പളല്ലേ ഇത് സ്മൂത്ത് ണ്ടാവു.
നമ്മള് യൂസെയ്യണം. ന്നാലെ ടൈറ്റ് ആവാതെ ലൂസായിങ് നിക്കൊള്ളു മ്മളിപ്പോ പുതിയ മിഷീൻന്റെ ക്കാട്ടിലും സുഖം മ്മളെ പഴേ മിഷീ
പഴേതാണ് ഉം ഉം അതാണ് സുഖം അത് പെട്ടെന്ന്ണ്ട് നമ്മള് വേറെ ഏത് പയേതെട്ത്തടിക്കുമ്പോ എനിക്കടിക്കാൻ നല്ലോം കഴിയണ് ണ്ട്. ഇതിമ്മെനിക്ക് കഴിയണില്ല. അതാണ് ഉം പുതിയതായേന്റെ വിഷയാണത്.
ആഹ്
അന്നങ്ങനെ പുതിയത് വാങ്ങി. ഇപ്പൊ പുതിയത് വേണ്ടാ തോന്ന്ണ്ട് അപ്പൊ പിന്നെ ഇപ്പോഴിവാക്കിയ മാ ഹസ്ബൻഡ് ചീത്തറയില്ലേ? ഇനിപ്പിന്നി പഴേതെട്ത്ത് അനക്
യാണ്ടേ ഡെയിലി ഒന്നുങ്ങനെ ചവുട്ടി കൊടുത്താ മതി. എടക്കെടക്കോയിലൊക്ക കൊടുത്താണ്ടേ
ഡെയിലി ചെലപ്
ശരിയാക്കിയാ മതി. ഉം നിങ്ങളടിച്ചിട്ടില്ലെങ്കിലിങ്ങനേ ഇനി അടിച്ചാ വിട് ട്ടിയാ മതി.
അപ്പൊ സൂചി ഇടാ അല്ല നൂലിടാതെ ചവിട്ട് ആ
ആഹ് നൂലിടാതെ ചവിട്ടി കൊടുത്താലും മതി.
ആഹ് അപ്പ ഇണ്ടാവു
അപ്പങ്ങനെ ലൂസായി വന്നോളും.
ഉം മേലെ ഒന്നും ചെയ്യാതെ അടീലിങ്ങനെ ചവുട്ടി കൊടുക്കാല്ലേ?
ആഹ് അടീലിങ്ങനെ ചവിട്ടി കൊടുക്ക്അ അ അങ്ങനെ ശരിയായിക്കോളും. ഒരഞ്ചിൻറ്റത് ചവുട്ടിയാ മതി ഒരെക്സസൈസായിക്കോ ൽ ചെയ്തോളും.
കാല്ല് വെറുതിങ്ങനെ കെടക്കുമ്പൊരു സങ്കടാണൽ കാണുമ്പോ ഉം അന്ന്
ഇനിക്കിങ്ങനന്നാരെങ്ങി അടിച്ചാൻ കൊണ്ടരുമ്പളേ അടി
എന്നാല് ഞമ്മളതന്നെണ്ടാവൂലേ നമ്മക്കടിക്കാന് നമ്മക്കവിടെവിടീ
കുട്ടികള നിക്കറ്കളന്നെ ഇണ്ടാവും. ഓൽത് വേഗാ അടിഭാഗം പൊട്ടല്ലോ?
പൊടന്ന് സെന്റർ പൊട്ടുവല്ലോ അ ജേഴ്സിയൊന്നും പോവൂലട്ടോ അങ്ങനത്തിമ്മ ഇല്ലല്ലോ ആഹ് മറ്റേത് കോട്ടനങ്ങൻ
ചെലത് പോവും ചെലത് പോവൂല ഈ ബനിയൻ ക്ലോത്തിന്റതൊന്നും പോവൂല.
ആഹ് സാധാ മിഷീനല്ലേ പക്ഷെ ഇപ്പൊക്കോ നല്ലതന്നെ സാദീലും നല്ല മിഷീനെറങ്ങണ്ട്ട്ടോ അയിമ്മൊക്ക പോണ് ണ്ട് തോന്ന്ണ്ട്. കൊറച്ച്ങ്ങൂടി റേറ്റ് കൂടിയ ആഹ് ഇതൊക്കെ പോവാൻ പറ്റിയ മിഷീന്ണ്ടല്ലോ
ഓ
അങ്ങനത്തൊക്ക വര്ണ് ണ്ട്
ഇന്റതൊക്കെ അറന്നാല് പത്ത് വർഷം കഴിഞ്ഞു ഇന്റ മിഷീനൊക്കെ.
ആഹ് അന്ന് പുതിയത് വേ
ആഹ് അന്ന് മൂവായിരത്തീ അഞ്ഞൂറിൻ്റുള്ളിലേനീ റെയ്റ്റ്
ആഹ് ഇൻ്റേതിപ്പോ പത്തില്ലെങ്കിലൊരെട്ട് വർഷായിപ്പൂ എട്ടു വർഷ പ്പെൻ്റതുവായി പക്ഷെ യൂസിങ് നടന്നിട്ടില്ലാന്നൊള്ളൂ. തീരെ യൂസെയ്തിട്ടില്ല.
ട്ട്ണ്
ആഹ് തീരെ അന്നെത്ര അയ്യായിരം
ആണോ ഇൻ്റത് മൂവായിരത്തിയ ൻ്റെ മൈക്രോൻ്റാണ്.
ആഹ് അന്ന് ജുക്കിയേനു അന്നഞ്ച് വർഷത് ഉം നല്ല കമ്പനിയ പക്ഷിപ്പയിന്റ പുതിയ മോഡലൊക്കെ വന്ന് ജുക്കിന്റെ ഇപ്പിങ്ങൻത്ത മോഡലില്ല.
മ്പോയാളാ ഫസ്റ്റ് വാങ്ങി പോന്നത് പിന്നെ
ആഹ് ഞാനും സെക്കനാൻ്റ് പറ്ഞ്ഞ അയിന് സെക്കനാൻ്റ് ചെലപ്പ നമ്ക്ക് നല്ലയ് കിട്ടൂലേ
ഇല്ലല്ലോ
ഉം അത്ചെലപ്പോ ആറ് മൂവായിരംറുപ്യ വാണ്ടേ സെക്കനന്റ് അപ്പൊ അയ്‌ലരണ്ടായിരംകൂടികൂട്യ പുതിയത് വാങ്ങാലോന്നില്ല ഞാൻപ്പോ നാള് വേറെരാൾക്ക് ഇന്റെ താത്താന്റെ കുട്ടിക്ക് നോക്കാവേണ്ടി പോയിനു ഓള് ഫാഷൻഡിസൈൻ പഠിക്ക്ണ. ആ പുതിയപുതിയമോഡൽ മിഷീനൊക്കപ്പറങ്ങീക്ക്ണ് എല്ലാക്ലോത്തടിക്കണഅപ്പൊ സെക്കനാൻഡ്‌ നോക്കിപോലെ സെക്കനാൻഡ്‌ നോക്കിയപ്പോമ്മക്ക് മൂവായിരത്തിഅഞ്ഞൂറ് നാലായിരം ഒക്കെആവും. അപ്പൊ അതിലേറെ നമുക്ക് പുതിയതൊന്ന് വാങ്ങണല്ലേ ഞാൻ പുതിയത്‌വാങ്ങി.
പിന്നെ ഈ പഞ്ചായത്തിന്റെ കീഴിലൊക്കെ ഉണ്ടാവേണ്ടില്ലേ ടൈലറിങ്ഫ്രീആയിപഠിപ്പിക്കലൊക്കെ?
ആഹ്അതിപ്പ ഓരോദിൽള്ളല്ലേ ചെലപ്പോ ആ പഞ്ചായത്തിന്റെകിഴിലും പിന്നെമറ്റേ എന്താ ജമാഅത്ത് ഇസ്ലാം അങ്ങനൊക്കെ വരോല്ലോ
ആഹ് അതെ
അങ്ങനൊക്കെ ഉണ്ടാവലുണ്ടോ?
ആഹ്
അങ്ങനൊക്കെകാണാ അയിന്റെ കീഴയിലൊക്കെ പറയുണേക്ക ഞാന് ഇതുവരെ പോയിട്ടോന്നില്ല. ഉം
ഇവിടെണ്ട് പഞ്ചായത്തില്നാല്മാസം ഫ്രീആയിട്ട് ൻക്ക് പോവാകയാഞ്ഞിട്ട.
ആന്താ ഈ ടൈമിലൊകെ പൊയ്ക്കൂടേകുട്ട്യോളെ സ്കൂൾക്ക് പറ്ഞ്ഞയ്ച്ച്
അല്ലേ ഇമ്മാക്ക് ചെറിയൊരു മറവിന്റെ പ്രശ്നണ്ടയ് അപ്പൊ ഒറ്റക്കിട്ട് പോവാൻപറ്റൂല.
അപ്പൊഎളച്യോ?
ഓള് പി എ സിക്ക് പോവല്
ഏഹ് ഡയ്ലി പോവോ?
ഓഹ് ഡെയ്ലി പോവും. ശനിം നായറെ യ്‌വ് ണ്ടാവുള്ളൂ.
ആ അപ്പപ്പോഴും വീട്ടിലുണ്ടാവൂലാല്ലേ
ഇല്ലല്ല
ഉം ആഹ് ഇങ്ങനെഇമ്മ എന്താപ്പൊ കട കടപ്പിലാ?
അല്ലല്ല
ആഹ് ആഹ് ന്നാലും ചെൽതൊക്കെ ചെൽപ്പം മറന്ന് അങ്ങനെ പോവോ? റോട്ട് നടന്നങ്ങനെ പോവേക്കാരല്ലേ
ആഹ് അതെ
ആ മര്ന്നില്ലേ?
ഇല്ലല്ല
ഏഹ്
മരുന്നും കാര്യങ്ങളൊന്നു ഓഹ് കാണിച്ചിരുന്നു
ആഹ് അതേ ന്നാ ഓകേട്ടോ ശെരി
ആഹ് ശെരി
കട്ടാവ്ണില്ലല്ലോ. കട്ടാവ്ണില്ലല്ലോ അലോ
അതെന്താവാത്തേ?
ഒന്നാക്യോകി
ഞാനാക്കിട്ടാവ്ണില്യാ.
ഇല്ലെ